ആഹ് ആഹ് കേൾകണ്ട് ആഹ് കേൾക്ണ്ട്
ആഹ് ചായ കുടിച്ചോ?
ആഹ് ചായ വള്ളപ്പ കുടിച്ച് ചായക്കെ ഇടണം ഇട്ടില്ല
ആഹ് ആഹ് ആഹ് രാത്രിയത്തെ ഫുഡൊക്കെ ആയോ?
ആഹ് അതാ കഴികണെ അയ് ഒരു നേരം അങ്ങനെ വെക്കും പിന്നെ ഇല്ലെങ്കിൽ അങ്ങനെ ഇണ്ടാക്കും കുക്കറിൽ കഞ്ഞിയോ അങ്ങനെ എന്തെലും ഒണ്ടാക്കും. വിച്ചു രാത്രി അല്ലെങ്കിൽ ചപ്പാത്തി പേക്കറ്റോട് എവിടെന്നാങ്ങാണ്ട് ചപ്പാത്തിയ കമ്മി വന്നാല് ചെലപ്പോ വരു ഉള്ളൂ കമ്മി എപ്പെന്നും ഉണ്ടാവില്ല
ആഹ് ആഹ്
പിന്നെ മീന് പൊരിക്കാന്നുള്ളതാണെങ്കിൽ കായം കുട്ടിയടെ വെക്കും നെ ആവശ്യത്തിന് അനുസരിച്ച് ഇങ്ങനെ പൊരിക്കല.
ഒരു ആ
ഉം അവിടെ?
ഇവിടെ അങ്ങനെക്കെ തന്നെ ഇല്ലെങ്കില് അപ്പണ്ടാക്കൂ രാത്രി ഈ ചൂ ടാ ആയതുകൊണ്ട് ആർക്കും വല്ലാതെ ഫുഡ് വാണ്ട അക്ക വല്ല പയയോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കൈയിൽ ഉണ്ടെങ്കി അങ്ങനെ തീന്നും ഇനക്കണെങ്കി ഇണ്ടാക്കാൻ ഭയങ്കര മടിയ ഒക്കെ ഇങ്ങനെ വേസ്റ്റ് ആവു ആണ്
ആഹ് ആഹ്
ഇണ്ടാക്കിട്ടേ അപ്പൊ എല്ലാരോട് ചോയിച്ചിട്ടേ വേണേയെന്ന് ഉണ്ടെങ്കിലെ വെ ക്കു ഇന്നലെപ്പതേപോലെ വെച്ചിട്ടാ വെച്ചത് അവിടെ ബാക്കിയായി
ബാക്കിയയിലെ ആഹ് അങ്ങെനെ ഇല്ലായിത് നമ്മള് വെക്കും വെച്ചാ പിന്നെ ഇതാ ഇതായും
ണ്ടാവു ഇട്കൂലരുന്നു.
ആഹ് പിന്നെ അതേമാതിരി ഞാൻ ആവിൽമിൽക്ക് ഒക്കെ ഒണ്ടാക്കി അപ്പൊ പിന്നെ ആർക്കും ചോറ് വേണ്ടാ. അ പിന്നെ അങ്ങനെ വാക്കിയവും.
ഇൻക്ക് പിന്നെ എന്ത് തിന്നാലും രാത്രി ചോറ് തിന്നില്ലെങ്കിലെ ഒരു
അത് ഇൻക്കും അങ്ങനെതന്നെ ചോറു വാണ് നീ വേറെ എന്താ? ചെലവരെക്കെ പൊറാട്ട, ചപ്പാത്തി ചാ അതൊന്നും
ഇൻകോ ആഹ് ആഹ് ഇൻക്കും അതു പറ്റൂല പിന്നെ ഇഷ്ടാണ് ചപ്പാത്തി ഇഷ്ടാണ് ഏഹ് ഇപ്പെ ഒണ്ടല്ലോ ഇത് റെഡിമെയ്ഡ് ചുട്ടതല്ലാതെ,
ആഹ് ആഹ് ചുടാനുള്ളത് ആഹ് ആഹ് ആ അന്നല്ലോ ആ പൊള്ളും ചെയ്യുവല്ലോ.
പൊള്ളിച്ച് വരും അത് തിന്നാ നല്ല സുഖു ആണ്.
ആഹ് ആഹ് പിന്നെ അതൊക്കെ ആയാലും ഇൻക്ക് കോഴിക്കറി അങ്ങനെയൊക്കെ വാണം ഇവിടെ പിന്നെ ഒ
ഇൻക്ക് അങ്ങനെ ഒന്നുല്ല ഇൻക്ക് ഒരു ഉള്ളി കൂട്ടാനായാലും, ഞാൻ അയച്ചു തിന്നു ഇപ്പ അത് ഇക്ക അങ്ങനത്തെ കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടം ഈ കറീനെങ്കാട്ടിയൊക്കെ കൂട് കുറെറെ കറികളൊക്കെ കൂട്ടി നമ്മള്തിന്നുവല്ലോ അത് ഒന്നും ഇഷ്ടയല്ല ഒരു തക്കാളിക്കറി തക്കാളി കൂട്ടാനാണെങ്കി അങ്ങനെ. അല്ലെങ്കില് തക്കാളി ഉള്ളി വാട്ടീത് അങ്ങൻത്തൊക്കെ നമ്മള് പണ്ട് ചോറ്റുംമ്പാത്ര ത്തിലൊക്കെ കൊണ്ടോവെല്ലൊ
ആഹ് ആഹ് സ്കൂൾ കൊണ്ടോയേ. അതന്നെ പ്പം പർഞ്ഞപ്പോ അതാ ഓർമ്മര് ന് ആ കാലങ്ങനെ ഓർമ്മ ഉം
ഇപ്പളും ഇഷ്ടാണ്. ഇവടെ ഞങ്ങളെ ഇന്റെ ഹസ്സ്ന്റെ ഇമ്മ പറിം അന്നെ പോറ്റാന് ല്ല സുഖാണ്‌ റിം.
അതങ്ങനെ ഇണ്ടാക്ക്‌വേക്കാരല്ലേ?
ഓൽക്കും ഓൽക്ക് മീൻ വാണം കറി വാണം ഐക്കൊരു ചമ്മന്തി ക്ഷെ ഉപ്പേരി ഒന്നും വാണ്ടട്ടാ. ഉപ്പേരിന്റെ ആള് ഞാനാ. ഇങ്ങൻത്തൊക്കെ പിന്നെ അതേപോലെ ഉപ്പേരി.
ആഹ് ഇൻക്ക് ഇഞ് കറില്ലെങ്കിലും ഉപ്പേര്യോ അല്ലെങ്കി ഇപ്പ പർഞ്ഞിലേ ഉള്ളിക്കൂട്ടാന് ത ക്കാളി കൂട്ടാൻ അങ്ങൻത്തൊക്കായാലും കഴിക്കും. അങ്ങനെണ്‌.
ട്ട
ഉം. പിന്നയ്ന് ഇവടെ ആണ്ങ്ങൾണ്ടാവുമ്പളെ ഓൽക്ക് കറി വാണ്ടിയേരും. കറി നിർബന്ധേകാരം. മീനും നിർബന്ധാണ് അപ്പം പിന്നെ,
ആഹ്
അല്ലെങ്കി ഇപ്പമ്മളൊറ്റക്കാണെങ്കി വേം പണിയൊക്കെ കയും. അങ്ങനത്തെന്തേലൊക്കെ ഇണ്ടായാ കുട്ട്യാൾക്കും അങ്ങനൊക്കേണ്ട് കൊടുത്താലേ വേം കയ്യോല്ലോ.
ആഹ് പിന്നെ ഇങ്ങക്ക് എന്തേലും ജോലിണ്ടാ?
ഇല്ല ജോലി ഇല്ല. ഞാൻ ഡിഗ്രി ഒക്കെ പഠിച്ചിക്ക്ണ്‌, ജോലിക്കൊന്നും പിന്നെ പോയില്ല. പിന്നെ കു ട്ട്യാളായി ഇപ്പൊ കുട്ട്യാളെ പഠിപ്പ്
ആഹ്. അത് പിന്നെ കല്യാണം കഴിഞ്ഞ് കു ട്ട്യേളായാ പിന്നെ പഠിത്തത്തിന്റെ കാര്യം
ആഹ് അവിടെ നിക്കോല്ലോ. അതെ കല്യാണം കഴിയോള്ളും അങ്ങനെ പഠിച്ചു.
ആഹ് ആഹ് ആഹ്. എന്തെങ്കിലും കോഴ്സൊക്കെ നോക്കിയിരുന്നൊ?
അതന്നെ ഇപ്പ ങ്ങനെ നോക്കിക്കോറിയ. അപ്പൊ പിന്നെ കുട്ട്യാള്
ഓലെ കുട്ട്യാളായിക്കഴിഞ്ഞാ പിന്നെ നമ്മക്ക് അയിനോടുള്ളരു താല് പര്യം പോവാണ്.
പോകും അപ്പിൻക് ങ്നെ തോന്നും ഓനെ ഇഞ് ചേർക്കലും ഞമ്മള് പോകലും ഒക്കപ്പാടഞ്ഞ് നട
ഓലെ ഞമ്മളെ പോവലും ഓലെ പഠിപ്പിച്ചലൊന്നും നടക്കൂല.
ക്കൂല. അതന്നെ ഓൽക്ക് നമ്മൾക്ക് തൊട ക്കത്തിലെന്നെ നമ്മള് നോക്കാഞ്ഞാ ഓൽത് പോയിലെ ഓൽ പിന്നെ ഓല് ഇതാവൂല്ലല്ലോ ഉം
ഇവടെപ്പോ മാസായപ്പോക്കിന് മോന് കൊറേ മറന്ന്ക്ണ് സ്കൂൾത്തതൊക്കെ ഇപ്പൊ സുന്നത്തയിഞ് കെട്ക്കാണ്. ഇന്നാലു ഓന് ബുക്ക് ഇട്ത്തൊക്കെ ഏഹ് എന്ന്
ഓന് ഞാൻ തൊടക്കത്തിലന്നെ പെരുന്നാൾ കഴിഞ്ഞ്
ആഹ് ആഹ് എത്രാസ എത്രീസ ഇട്ത്തു അത്
ഓന് ഓന്റെതേ ഓന് ശെര്ക്ക് കാൺച്ചന്നീല്ല നമ്മക്ക് ഒപ്പാനും ഇതിനൊന്നെ. ആദ്യരു തുള്ളി മരുന്ന്ണ്ടായിനി ഇങ്ങനെ ഉറ്റിച്ചാൻ നാലീസം. പിന്നെ നാലിസം ക കയ്ഞ്ഞ് ഓൽമെന്റെക്കാനും തുള്ളി മര്ന്ന് ഉറ്റിച്ചുമ്പം പിന്നെ അവ് ഞമ്മള് തൊട്ണും ഇതാക്ണൊന്നുല്ലല്ലോ
ഇവൻക്ക് നാലീസം ഒന്നല്ലട്ടോ അന്നേ അവിടുന്നേ മരുന്നൊക്കെ കൊടുത്ക്ക്ണ് തുള്ളി മരുന്നും കൊടുത്ക്ക് ണ് ആഹ് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസേറ്റാണ് തുള്ളി മരുന്ന് ഉറ്റിച്ചത് തോൺണു.
ഏഹ് ഇവന്റെത് നാലിസം കഴിഞ്ട്ട് ഓൽമെൻ്റേക്കാനാ അത്‌ വരെ തുള്ളി മര്ന്ന്മലും ഗുളികി ണ്ടായിനി. അപ്പീ ഓൽമന്റ് തേക്കാനായപ്പോ നമ്മള് ഒപ്പി നല്ലോ ഇട്ക്കണല്ലോ
ആഹ്
ഇങ്ങട്ട് തേക്കണല്ലോ. അയിന് ഓനയ്ച്ചില്ല. ഓന് കാൺച്ചെന്നില അയ്ല് പിന്നെ കൊർച്ച് ഇതായി.
ആഹ്. ബെൻക്ക് എന്തായാലും നല്ല പേടിണ്ടായതോണ്ട് പ്പൊ ഏതാണ്ടൊക്കൊ ഒണക്കയിക്ക്ണ്. പ്പൊ ഇന്ന് ണ്ട് നീച്ച് നടക്ക്ണ്. അതരേ തട്ടും തട്ടിന്നൊള്ള പേടിയാ. ഇന്ന് പ്പ അഞ്ചാമത്തെ ദിവസം. വെള്ളിയാഴ്ച്ചെ ചെയ്തത്.
ഏഹ്. ബെന്റെ പയിനഞ്ചീസം കഴിഞ്ഞാരെ സെര്ക്കും മാർയേത്. ഇപ്പൊളും ഓന് കുളി വ്. കുളിക്കുമ്പളെക്കേ ഓന് പേടിയാ. ഓന് പ്പളും അയ മുറിണ്ട് അങ്ങൻത്തെ ര് പേടിയാണ്. വയങ്കര പേടിയാണേ അപ്പ അയില് ങ്ങനെര് ബുദ്ധിമുട്ടായി. ഓന് കാൺച്ചരാ ത്തോണ്ട്. പിന്നെ ഡോക്ടറെന്നു ക്കൊണ്ടോയ് കാണ്ച്ചപ്പൊ ഡോക്ടർഞ്ഞു ന്നന്നാ തേക്കാനയിക്ക് ല്ലെങ്കി തുള്ളി മര്ന്നെന്നെ ഉപയോയിച്ചാ മതീ
ആഹ്. വടെ തേക്കാനൊന്നും കൊട്ത്തിലട്ടോ. തേക്കാനൊന്നും കൊട് ട്ത്ട്ടില്ല. ഓൽമെൻ്റ ല്ല്യ. ഒര് തുള്ളി മര്ന്നാണ്. അഹ് ഉറ്റിച്ചൊട്ക്കും. അയിമ്മെൽ തന്നെ കൊറേ മാറി. പിന്നെണ്ടല്ലോ മറ്റേ എസ് എൻ എ അർണ ഒരു വാട്ടർണ്ടല്ലോ ആ അത് പ്പൊ അത് വെച്ച് ഒപ്പി കൊടുക്കാനാ പറല്. കുളി കഴിഞ്ഞിട്ട്. എന്നും കുൾപ്പിച്ചാ പറഞ്ഞു മൂന്നീസം.
ഏഹ്. അതൊന്നും ന്നാഇവനില്ലേ നി
ഉം. പ്പെന്നും കുളിക്കും. അതൊന്നുല്ല്യാ ചുടുവള്ളന്നുല്ല. ങ്ങക്ക് കെട്ട്ണതേനു
അല്ലല്ല
ആഹ്. തി മ്മെ ചുടുവെള്ളൊ തൊന്നും ല്യാ. ഈ വള്ളം കൊണ്ട് ഒപ്പി കൊട്ക്കാനാ പർണത്.
ഏഹ്
അങ്ങനെ ഒപ്പി കൊട്ത്ത് പ്പെ ഏതാണ്ട് ആഹ് അങ്ങനെ പേ ടിണ്ട്. മാറണംന്ന്ണ്ടോൻക്. ഇങ്ങനെ പിരി പിരിയായി നടക്ണ ആളാണേയ്. കെട്ക്കൂലാ. ഇപ്പം പേടിയോണ്ട് കെട്ക്കാ ഭക്ഷണം പ്പൊ ഇന്ന് ഞാന് മുട്ട കൊടുക്കലൊട്ങ്ങി. അതും ത് ന്നൂല മര്യാ തി. ഒര് രണ്ട് മുട്ട കൊട്ത്തിട്ട് ഒരു മണിക്കൂറ് വെച്ചാണ് അയിന്റെ തീ
നാടംമുട്ടേ അതോ പീടിയ്ലെ
സ സാധാ മുട്ട. നാടംമുട്ടല്ല അപ്പൊ എന്താ പറയാ. നല്ലതാ ആണ്. പ്പൊ ഞങ്ങള് ഈ മ്പ് പ്പൊ ഓരോര്ത്തര് ങ്ങനെ വെരൊല്ലോ
ആഹ് ആഹ്
അങ്ങനെ വന്നാണ്ട് കൊറേ സാധനം കിട്ടിക് ണെ. അയ്ന് ഓന് തിന്നണ്ടേ പഴൊന്നും പ്പ തന്നെ കൊട്ക്കണ്ടാ മുട്ടൊന്നും കൊട്ക്കണ്ടാന്ന് പർഞ്ഞിട്ട് അഹ് ഇത്രീം ദിവസം കൊട്ത്തിട്ടില്ലേനു.
ഏ ഞാൻ കൊടുത്തീനിട്ടോ നി അതൊക്കെയാണാവോ ഏ
ത്താളി. ഇത് ഒണങ്ങാൻ ബുദ്ധിമുട്ടാവോലൊ
ഏഹ്. ന്നാ അതാണവട്ടൊ വ ൻ്റെ. ഞാൻ തൊട് പിന്നെല്ലാരും പർണു കൊട് ക്കാ. രണ്ടീസം കയ്ഞ്ഞാരട്ടോ
ആഹ് ഞങ്ങക്കാദ്യേ ഓല് കൊട് കണ്ടാന്ന് പർഞ്ഞ് തന്നീന്നു. ഞങ്ങൾടെ ഒരു അറിവ് ല്ള്ള ആളാണ് അവ്‌ട്ത്തെ സിസ്റ്ററ്. അപ്പ അത് ത് എല്ലാ കാര്യങ്ങളും പർഞ്ഞ് തന്നതോണ്ട് പ്പങ്ങനെ ഒരു ഒണക്കായി. ഓന അമർന്ന് കെട്ന്നതോണ്ടും. ആഹ് ആദ്യത്തെ ആ രണ്ടീസം രണ്ട് മൂന്ന് രീസം നല്ല നീര് വന്നിനു അയ്ന്റെ മേല. അപ്പങ്ങള് പേടിച്ചൊക്കെ ചെയ് തീര്ന്നു. പ്പൊ
എഹ് നല്ലോണം കെട്ക്ക്ണോണ്ടും. ഈ മുട്ടൊന്നും കൊട്ക്കാത്തോണ്ടും ആവും. പെട്ടെന്ന് ഒൺങീത്. ത് സ്റ്റിച്ചൊക്കെ എത്ര ദിവസം കൊണ്ടാ പോയത് ഓന്റെ?
അതങ്ങനാ അലിഞ്ഞങ്ങനെ പോയി. ചൂടെള്ളം പാർന്നീനി. അപ്പ പിന്നെ അങ്ങനെ അങ്ങനെ പോയി.
ചുടുവെള്ളാ ചുടുവെള്ളം ഒഴിക്കാം പർഞ്ഞതാ ഓല് ഡോക്ടർമാര്?
ആഹ്. ചുടുവെള്ളം കൊണ്ട് കെയ്കാർഞ്ഞു.
ഏഹ്,
പ്പൊപിന്നെ അങ്ങനെ അയ്മക്കൂടെ അങ്ങനെതായി പോയി. ഞാ പർഞ്ഞീലെ ഒരു പയിനഞ്ചീസം കയ്ഞ്ഞാരേണ് ഓന് പൊർത്ത് ക്കെർങ്ങലൊട്ങ്ങിയത്.
തെന്നേ. സ്കൂള്ളും മദ്രസ് ലൊക്കെ പോവോ?
മദ്രസ് പോണ്ട് ഞാനാ പൂട്ട്ണ്ടായിനല്ലോ ഒരു ഒരാഴ് ച ആഹ് അന്നാ ചെയ്തത് പിന്നെ ഒരാഴ്ചത്തെ പോയി
ഉം വെന്റെപ്പൊ ഇതാ ഇതുവരേക്കും മദ്രസ്പോയി ഇനിപ്പോന്താ ചെയ്യണെന്നറീല.
ആഹ് ഓനൊന്നിലാ? ആഹ് ആഹ് പിന്നെ ഇപ്പൊ തുടക്കായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞൊടുത്താ മതിയല്ലോ.
ആഹ് ആഹ്.
ഫോണിലൊക്കെ ഇങ്ങനെണ്ടല്ലോ.
ഫോണില് ഉസ്താദ് ഇപ്പ എന്നും ഇതൊന്നും വിട്ടരൂല്ല എന്നെങ്കിലൊക്കെ വിട്ടരു.
ഏഹ് അപ്പൊ ഗ്രൂപ്പില് കുട്ട്യാൾക്ക് അങ്ങനെ പറഞ്ഞ് കൊടുക്കൊന്നു വാണ്ടേ?
ഓരോ ഞാൻ പറയും ഇപ്പൊ ഈ സ്കൂളിൽ കെ ജി കുട്ട്യാൾക്കൊക്കെ ഓരോ ദിവസം ക്ലാസ്സില് നടന്ന കാര്യങ്ങൾ ടീ ച്ചേസ് പറയല്ലോ ഇന്നാ ഇന്നത്ട്തൂന്ന് ഓരോ സബ്ജ റ്റ്നും പറയും അവിടെ ഉസ്താദ് അങ്ങനെ പറയില്ല ഏതെങ്കിലു ഇപ്പൊ കഴിഞ്ഞ ആയ്ച മെസ്സേജ ച്ചതാണ്
ഏഹ് അങ്ങനെ പറയണല്ലേ ന്നാലേ ഞമ്മക്കൊന്നൊരു ഐഡിയ കിട്ടുള്ളൂ.
ത്തത് പറയണം ന്നാഈ പോവാത്ത കുട്ട്യാൾക്കായാലും ഏഹ് ഒരു താണ്. നമുക്ക് മൻസ്സിലാവും ഓൽക്ക് മാ ആഹ് പറഞ്ഞു കൊടു ക്കാന് ആഹ് ഇത് പിന്നെ ഇപ്പടുത്തൊരു രക്ഷിത ക്കൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിന് അന്ന്‌ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ബുസ് ബുക്ക് അങ്ങനെടുത്ത് പോകും പക്ഷെ അത് പാടങ്ങളല്ലാ. ക്ഷരങ്ങളാണ്. പാടങ്ങള് പിന്നെ ഇട്ക്കുള്ളു അപ്പെ അത്ങ്ങള് പഠ്പ്പിച്ചൊട്ത്താ മതി ഇപ്പൊ പോവാത്തോണ്ട് ആ ഒരു ത് ന്നു അവൊന്നു മൻസ്സിലാവുണുല്ല അഹ്ഞ്ഞ് ഉസ്താവ് പർഞൊട്ക്കി ഇവന്റപ്പാന പഠിപ്പിച്ച ഉസ്താദാണ് പ്പൊ ഓനേം പഠ്പ്പിച്ചണ്.
ആഹ് അപ്പൊ കൊർച്ചു വയസ്ണ്ടാവോലൊ ലേ.
പ്പോല് പർഞ്ഞൊട്ത്തോളും അ പള്ളിയിലൊക്ക പോവുമ്പ കാണുമ്പൊ. ഒന്നുങ്കൂട്യൊക്ക മൻസ്സിലാക്കി കൊടുക്കാ പർഞ്ഞോളും മറ്റേ ഞ്ഞമ്മളൊരു ബന്ധു ണ്ടാവുലല്ലോ ഏ വേറേതെലു ഉസ്താമാരാണെങ്കിലും ഈ ഉസ്താഹ് കൊർച്ച് വാട്സപ്. പ്പും തൊക്ക ഉപയോഗിക്കാന് മടിള്ള ആളാണ് തോന്ന്ണു.
ആഹ് അയ്ന് കൊർച്ച് താകണോ ഓൽക്ക് ചെൽപ്പ വല്ലാതെണ്ടയ്മക്കറീ
ആഹ് അതേപോലെ ഇന്റെ നമ്പറാഡെയ്യാ വേണ്ടി പർഞ്ട്ട് ഇതുവരെ ആഡെയ്ത് ട്ടില്ല അയ്ന്റെ നമ്പറാ ആഡെയ്തിട്ടുണ്ട് അതേപോല അങ്ങള അയൽവാസിത്തെ താ ത്ത ഓല അയ്ന്റെ മാപ്പൾന്റെ നമ്പറേനി അപ്പൊ അ ത് കൈ അത് അയ്ന്റെ നമ്പറ് തേപോലെ പർഞ് പർഞ്ഞൊട്ത്ത്ട്ട് അതു എത്രോ കാലം കയ്ഞ്ട്ടാണല്ലോ ആടെയ്ത് ഉം.
അതയ്നെ കുർച്ച് വാണങ്കി വല്ലാണ്ടറിണ്ടാവുലയ്കാരെ അതാണത് കൊ കൊർച്ച് പ്രാ താ ആയോലാവുംബളെ.
ആഹ് ന്നാരക്കൊണ്ടെങ്കിലൊക്കെ ചെയ്യിച്ചാലും മതി.
ആഹ് ആഹ് ആ ന്നാലും മതി ഐമക്കെറ്റെ ന്നോ ത ല്ല അതൊരു ഇതില്ലാ ത്ത ആളെക്കാരമാണ്
ആഹ് പിന്നെ എന്തൊക്കെയ ഉം അവിടെ മോന് മക്കള് എത്ര മക്കളാ
ഇവിടെ രണ്ടാളാണ് എന്നാ പിന്നെ എന്താ എന്നായിക്കോട്ടെന്നാ പിന്നെ വിളിക്കാം രാത്രി ആയി തൊടങ്ങീല്ലേ
ആഹ് ആഹ് ശരി ഭാഗം കൊടുക്കാനായി